ലോ. കേർക്കണില്ലേ
ആ കേൾക്കണ ഇണ്ട് ചെറുതായിട്ടാണ് ഒന്നും കൂടെ ഉറക്കർത്താനം പറഞ്ഞ
ഹലോ
ആഹ് അപ്പകേക്ക് ണ്ട് കഴിഞ്ഞോ പണി ഒക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു എന്താ വർത്താനൊക്കെ ആ ഇന്ന് വെയിലുണ്ട് അപ്പൊ തുണിയേൾ മുഴിവം വലിച്ച്ട്ട് ഉണക്കലു ഇട്ത്തക്കലും ഉണക്കലു ഇട്ത്തക്കലും തന്നെപരി പാടി അപ്പൊക്കെ ഉണങ്ങി ഇടുത്ത് വച്ച് ഒക്കെ മടക്കി ഇട്ത്ത് വെച്ചു
ഒക്കെ ഇടുത്തച്ചലും കഴിഞ്ഞു
ഉം
വേറെ പണിയൊന്നും ഇന്നല്ലോ എന്തെങ്കിലൊക്കെ വെയിലണ്ടാലും അതിന്റെ പിന്നാലെ മഴ ഉണ്ടാലും അതിന്റെ പിന്നാലെ നടക്കാ ക്ക വേറെ പണിയാണ്
ആ അല്ലെങ്കിൽ പിന്നെ അട്ടിമ്മല അട്ടി അട്ടി അയി കെടക്കണ്ടേ തുണികള് റൂമായ റമിൽ മുഴുവനും തുണിള് തൂക്കിട്ടക്ക പുറത്ത അയൽമ്മൽ ഫുള്ളും തുണികൾ തൂക്കിട്ടക്ക അക്കെട്ത്തപ്പൾതു അയലുകളൊക്കെ
അഅ് സരി ഞമ്മളു ഇന്റതൊക്കെ ഉള്ള് തന്നെ കെടക്ക്ണ്ട്. ഏത് ന്നലൊൺക്കിട്ടതൊക്ക ഉള്ളില്ണ്ട്. ന്നത്തതൊക്ക പൊർത്ത് ട്ടേച്ച്.. ഉം
ഞാ ഞമ്മതെല്ലം കയിഞ്ഞു
മാണ്ട മൻഷ്യന് സ്റ്റെപ്പ് കേറ്മ്പൾക്കെന്നെണ്ട് ഊര വേദനണ്.
ആ ഉം മേലെയാണല്ലോല്ലേ ന്നാലാട കെടന്നൊണങ്ങോലൊ.
ആ പ്പന്നത്തക്കാല ട്ട്ക്ക്ണ് അങ്ങനേണ് ചോർന്നല് കയിഞ്ഞോ?
ചോറ്ന്ന്ട്ട്ല്ല. ചോറ്‌ന്നാനാഅ് നിസ്ക്കാരം കയ്ഞ്ഞാട്ട് പ്പങ്ങനിരിക്കാ. അപ്പം ഞ്ഞി വേം മോന കൊണ്ട
മോന കൊണ്ടാനായിറ്റില്ലല്ലൊ മൂന്നരക്കല്ലെ.
മൂന്നരക്കല്ല വട രണ്ടേമുക്കാൽന് പോവും മൂന്നണി ഒര് മൂന്നണിയാമ്പൾത്തിന്
അതു ഓലൊര് ബെളാണ്. കാരണം എല്ലോട്തും മൂന്നര
മൂന്നരക്കാണ് വിടണ്ട ന്ന്ട്ട് ഞാ അധികം മൂന്നണിക്ക് ബഡൊര്‌പാട് തശ്രീഫു ഓരോക്കേണ്ടയ്ന് ന്ന് പറഞ്ഞു മൂന്നരക്ക് പോണം ന്നു മണിയാവുമ്പൾക്ക് എത്തണംന്ന് അറിഞ്ഞീനും രണ്ടേമുക്കാലാവുമ്പേ പോവു മൂന്നണിയാവുമ്പോ മൂന്നെ പത്താഉമ്പത്തേക്ക്
ഞാന്‌പ്പപുതിയതല്ലേ ചാരിച്ച്ട്ട് മൂന്നണിയാമ്പം പോവും ച്ചർ ണ്ടായ്നു ഭയങ്കര ച്ചായിരുന്നു ആ ടീച്ചറ് നേര്ത്ത വന്നാ ചീത്തറിയും. ങ്ങളൊക്ക മൂന്നര ർഞ്ഞാ മൂന്നരക്കെന്നെ ങ്ങ് വന്നാ പൊരെ. അപ്പയീ നേര്ത്ത കുട്ട്യള കുണ്ടോകുമ്പള് മറ്റേ കുട്ട്യളാട നിക്കല്ലേ? അപ്പൊ കുട്ട്യാൾക്ക് സങ്കടായിട്ടണ്ട് അപ്പെല്ലാവരും പോവുമ്പോ ഓലൊറ്റക്കാവല്ലോ. അപ്പൊയെല്ലാരു ഒരു സമയത്ത് വന്നാ
ഇവട ആക രണ്ടുട്ട്യളൂ അമ്മള കുട്ടീണ്ട്. പിന്നെ വേറൊര് ഉ കുട്ടിയിണ്ട് ഓല് രണ്ടാളും മാത്ര ഞാൻ വെനെ കൊണ്ടെയാക്കുമ്പളു ട്ടിണ്ടാവും ലേ പിന്നെ കൊണ്ടാക്കി ചെ ആ കുട്ടി പോയിട്ടുണ്ടാവും.
അതന്താടാ അംഗൻവാടില് രണ്ട്ട്ട്.
താഴെയുള്ള കുട്ടികള് വ വരുന്നില്ല കുട്ട്യേള് നാലണ്ണം അ ഞ്ചെണം ഇണ്ട്പറഞ്ഞു ഇതുവരെ വന്നിട്ടൊന്ന. ഒന്നും പറഞ്ഞയക്കായിട്ടെ.
ഉം വല്ലാത്തൊരു അംഗനവാടി അപ്പ അങ്ങെ അങ്ങൻവാടി ഞങ്ങളലൊക്കെ ഇഷ്ടംപോലെ കുട്ടിയ.
ആ. കഴിഞ്ഞൊര് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ പന്ത്രണ്ടെണ്ണം പോയി സ്കൂള് ചേർത്തി. ഇപ്പം ഇബനൂണ്ട്. വേറൊരു കുട്ടി വേറെ മൂന്നെണൂടി വരാണ്ട്ന്ന് പറയണ്ട് ഇതവരെ കാണല്യാ.
അതുകൊണ്ട് ഓൽക്ക് വെറതെ ഇരിക്കാനായലോ.
ഞങ്ങള അങ്ങനവാടിൽ എത്രകുട്ട്യേള്ണ്ട്‌.
ഞങ്ങളെ ഇവിടെ പതിനെജണം ഇണ്ടായിരുന്നു ഞാൻ ചോയിച്ചപ്പോ. ഞാൻ പിന്നെ ഇന്നും പാടലാണ് പാടല. പിന്നെ ഒന്ന് കുട്ട്യേളൊക്കെ എണ്ണം പിടിച്ചാ നോക്കൂ അങ്ങട്ട് പൊയിക്കാണ്ട് അതേ സ്പീഡില് വരും. അധികം ഓളെ ഉപ്പാന്റെ ഒപ്പം പറഞ്ഞയ്ക്കൂ ഇക്ക് നടക്കാനാണ്. നടന്നു പോവുമ്പോ ഇവിടെ എത്തുമ്പോത്തിന് പിന്നെ മന്സന് സീണം പിടിച്ച് പണിടുക്കാൻ മടിയാകും.
മ്മ് മ്. ഓന് പിന്നെ കൊഴപ്പല്യാ അങ്ങട് കൊണ്ടാക്കി അവടങ്ങ് ഇരുത്തി ഓന് കൊഴപ്പൊന്നുല്ല.
ഇതിന് ഇന്നിയും ആ കൊഴപ്പം മാറി. കുട്ടില ഇന്നും കൂടെ കരച്ചിൽ വന്നിട്ടുണ്ട് കരഞ്ഞിക്ക്ണ് കരച്ചിൽ വന്നിട്ടുണ്ട്ന്നല്ല ഞാനാണ്ട്. പോന്ന് അതാണ് ടീച്ചർ പറയും കൊ ഴപ്പല്യ ഇങ്ങള് വെരുമ്പോ തന്നെള്ളൂ പിന്നെ എളുപ്പം ഓൽനിക്കലിണ്ടെന്ന് പറയും പിന്നെ നിക്കും ചെയും. അപ്പൊ നമ്മളാണ് കൊണ്ടുപോയ എന്നുള്ള തോന്നലും മണ്ടിട്ടേക്കാരം ഓൽ നെലൊളിച്ച്ണത്
ഉം അങ്ങന അങ്ങനത്തെ കുഴപ്പ മെന്നുമില്ല കരച്ചിൽ ഇതുവരെ ഉണ്ടായിട്ട്ല്ല എത്തെ കരഞ്ഞു കറരയല്ല കണ്ണന് ഇങ്ങനെ വെള്ളം ഒഴച്ച് വെച്ച് പക്ഷെ സൗണ്ടൊന്നും ഉണ്ടാവുല്ല ഇപ്പൊ ഒന്നും ഇല്ലകൊയപ്പം
ഏഹ് കണ്ണ്ന്ന് വെള്ളം ഒല്ച്ചുലേ
ആ ഇപ്പളല്ല അദ്യ രണ്ട്സർട്ടോ പിന്നെ അവ നിന്നു
എഹ് ആ
ഈ പ്രാവശ്യം അത് ഒന്ന് അപേക്ഷിച്ച മറ്റേ കുട്ടികളൊക്കെ ഉണ്ടായിന് അന്നായിന് ഇപ്പൊ ഇവൻ ഒറ്റക്ക് ആയതിന് ശേഷം ഒരു കുഴപ്പംല്ല ഓൻ അച്ഛൻ്റെ കസാര ഇട്ട് അവിടെ ഇരിക്കും
ആഹ് ഓൻക്ക് സുഖായി ഓന്ക്ക് ഒറ്റക്കായതു കൊണ്ട് എളുപ്പായത് ആരയും പേടിച്ചാണ്
ആ നല്ല കളി സാധനങ്ങളൊക്കെ ഓന്ക്ക് ഇഷ്ടമുള്ളത് എടുക്കാ എല്ലാം ഓൻ്റെ ഇഷ്‌ടത്തിന് ഇട്ക്കാകരം മറ്റേ സം ഒന്ന്ട്ക്കുബൊൾ ഓരൊരത്തര് പിടി വലിഅല്ലേക്കാരം ഇത് അതൊന്നും ഇല്ലപ്പൊ
ആ ഓ ഇവിടെ ആദ്യ ആക്കിയപ്പോ ഓള് ഇതിന് മുന്നേ ഒരു എട്ട് സം പോയന്ന് നമ്മുടെ ഒരു കുട്ടിയുണ്ട് ഞങ്ങളെ അയൽവാസി കുട്ടിയാണ പറയാ ആ കുട്ടിയുടെ ചെരുപ്പ് കാണുമ്പോൾ നെലൊള്ച്ച് ഐദിന് ഇണ്ടേൽഞാൻ പോരൂല അർഞ്ഞ്ണ് എവിട ഇജ്ജ് അങ്ങനെ ഐതിണ്ടത് മനസ്സിലായിന്നു ചോദിച്ചപ്പ ഓൻ്റെചെരുപ്പ് അതാന്ന് അറഞ്ഞാണ്ട് നെലൊള്ച്ചലൊടുങ്ങും
ഹഹ് എന്താ കാട്ടണ് ഉണ്ടാവൂല്ലേ
ആടി ആ കുട്ടി എല്ലാം വാട്ട്ന്ന് ഞാൻ ടീ ടീച്ചറോട് പറച്ചിലേര്ന്നു ആ ഭയങ്കരം എവ്ട്ക്കും ആക്കാനും മടായാരുന്ന് അപ്പം ടീച്ചറെ ഞാൻ നോക്കി ണ്ട്ന്പറിം ന്നാലും എപ്പേഴെങ്കിലും ടീച്ചറെ കണ്ണ് തെറ്റുമ്പോൾ അതിനെ ഇട്ട് പള്ളർക്കും അതാണ്ട്തിര്ച്ചൊന്നും കാട്ടൂല പൂതിയാണയ്ന്
ആഹ്
ഇപ്രാവശ്യം കഴിച്ചിലായി എന്താണ് അ് ആ കുട്ടി നഴ്സറീക്ക് പോയിക്ക്ണ് അതുകൊണ്ട് കയിച്ചിലായി ഇപ്പം ആ പേടില്ല ഇപ്പൊക്ക ഈ കരച്ചിലിന്റെതാണ് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്ര അത് നിർത്തിയിട്ടൊള്ളൂ ഇപ്പോ ബാക്കിയൊക്കെ എപ്പോഴും അത് തന്നെയാണ്
ഉം ഇപ്പം കഴിഞ്ഞുവരുമ്പോ ഈ നവംബറിൽ കൊണ്ട് കൊണ്ടാക്കിയേത് ഇവൻ മാത്രൊള്ളൂ അല്ലാത്ത കുട്ടികളൊക്കെ പോയി
അയിന് ഓന് അയിന് ആയിട്ടില്ലല്ലോ എന്താണ് കൊണ്ട പോവാന് പൊവനാകുമ്പളല്ലെ പോവാ
അതാണ് മറ്റൊരൊക്കെ ആയതും ആ ആയത് കഴിഞ്ഞത് പ്പം റി ഷു റിഷുവൊക്കെ കണ്ടീല്ലേര്ന്നോ കൈഞ്ഞൊല്ലം പോവണ്ടതല്ലേ
ആ ആ വല്യ കുട്യാളൊക്കെ ഒക്കണ്ടാവുമ്പോ പിന്നെ അതിന്റെ മുന്നെ തന്നെ അയ്റ്റങ്ങളെ ഈ നഴ്സറീൽ ഒന്നും കൊണ്ടോയിട്ടിട്ട് ഒരു വലിയൊരു കാര്യം തന്നെ കൊറച്ചൊക്കെ ഒന്നാണ്ട് തന്നെ നാല് വയസ്സ് എൽ കെ ജി എന്ന് പറയുമ്പോത്തന്നന്നെ ഒരുതാണ്
ആഹ് നാലെരീ കൊണ്ടാക്കണം എൽ കെ ജി യിൽ ഒക്കെ മറ്റേത് ഓ അഞ്ചരെ കൊണ്ടാക്യാല് സ്കൂൾ പിന്നെ അങ്ങനെ നേരമ്പഴക്കി പോവും ഇവിടെ അടുത്തൊരു കുട്ടിണ്ടായിരുന്നു അതുപോലെ നേരം വൈകി ചേർത്തീട്ട്പ്പോ ഒരു ഓട്ടത്തിന് ഇതിനൊക്കെ കൂടുമ്പോ പറയുവാണ് അന്ക്ക് വയ് സെയ് കൂടീക്ക്ണ് ഇവരൊപ്പം പറ്റൂലാന്ന് അപ്പൊ മറ്റോലപ്പം ഒന്ന്പ്പം ഒരു ക്ലാസ് അടിസ്ഥാനത്തിനാകുമ്പോ ജ്ജ് മൂന്ന് ലാണ് അപ്പൊ കൂടൻ പറ്റൊളു അങ്ങനെ കൂടീക്ക്ണാ കുട്ടി
ആതാ അപ്പൊ അത് ടീച്ചർമാരെ തലക്കിട്ടട്ച്ചണ്ടെ അല്ല ആ കുട്ടിഓടങ്ങനെ കാട്ടുന്നതിന്
നാലാം ക്ലാസിലെ കുട്ടികള് നാലാം ക്ലാസിലത്തെ കുട്ടികളൊപ്പം ഈ മൂന്നാം ക്ലാസിൽ വയസ് ഏറിയ കുട്ടി മൂന്നാ മൂന്നാംക്ലസ്തെ കുട്യാക്കും നാലാം ക്ലസ്ൽ ചെന്ന്ക്ക അന്റെ ക്ലാസ് ഏതാ മൂന്നാം ക്ലാസ് അപ്പൊ ആയിട്ടില്ല നാലിൻ്റൊപ്പം പറ്റൂലാറിം വ് വയസ് ആണെങ്കില് ആ കുട്ടിനെ മൂന്നാം ക്ലാസിന്റെപ്പം ഇട്ക്കുലെയ്നു അങ്ങനെയാണ് വയസ്കുടിപറ്ഞ്ഞ്കാണ്ട്
ഏ പിന്നെ എത്ര കുട്ടികളുണ്ട് ചേർത്തി ഇതാക്ക്ണൊക്കെ
അ അങ്ങനെട്ടി ചെലവ് ചെലയ്ല് വയസ്സോക്കികാണ്ട് ഉണ്ടാവലോ പരിപാടി
ഉണ്ട് അപ്പൊ ആ വയസ്സിലാണ്ട് പോയാ മതിയല്ലോ
അപ്പൊ ക്ലാസ് ഏതാ ക്ലാസ് ചോദിക്കുമ്പോൾ ആ ക്ലാസ് താന്നും കിടക്കല്ലേ ചേർത്തിയത് നേരംവൈകിയാ ന്നോറ്ക്കൂല അതാണ്
അങ്ങനെയൊന്നുല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾതൊക്കെ അങ്ങനെ തന്നെയാണ് സ്ക്കൂളില് പരിപാടി പറയുമ്പോ എന്തോ ഫുട്ബോളിന്റെ സെലക്ഷൻ ഒക്കെ എത്ര് ഓലെ ബർത്ത്ഡേന്റെ ഡേറ്റും ബർത്തിന്റെ അത് നോക്കിയിട്ടാണ് അ് ക്ലാസ് ഒന്നുംഅല്ല ആ ബർത്തിൽ നോക്ക്ണാണ് ഓരിതൊക്കെ എന്നിട്ട് അതില് സെലക്ട് ചെയ്യാ ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടില് ജനിച്ചതൊക്കെ വരന്നെന്ന് പറയുമ്പോ ആ കുട്ടികളെ സെലക്ട് ചെയ്യ അതില് ക്ലാസ് ഒന്നു നോക്ക്ണില്ല
ആഹ് ഇത് ചെലോരു ക്ലാസ് നോക്കും ചെലോര് വയസ് നോക്കും അതാണെ
വയസ്സ് നോക്കുന്നുണ്ട് പക്ഷെ ക്ലാസ്സ് ഒന്നും അങ്ങനെ നോക്കുന്നൊന്നില്ല ഉം
വയസ്സ് കൂടുതൽ ഉള്ളവർക്ക് താഴ്ന്ന് നടക്കുമ്പോർക്ക് പറ്റൂല
അ് അതവ്ടെ ഇങ്ങളെ ആ അവ്ടൊക്കെയ്ക്കാരലെ നമ്മളവിടെല്ലല്ലോ ഈ നാട്ടിൽ ഒന്നുമില്ലല്ലോ
വടെ
ആഹ് ഏ ഇവിടെത്തന്നെയാണ് അങ്ങനെല്ലേ
ചോറ് തിന്നല് കഴിഞ്ഞോ
കഴിഞ്ഞിട്ട് ഇല്ല ചോറ് തിന്ന് ട്ടില്ല
എത്ര രണ്ടരൊക്കെ ആയല്ലോ ന്നട്ട് ചോറ് എന്താ തിന്നാത്ത?
ഒന്നുമല്ല നിസ്‌കാരം കഴിഞ്ഞ് വിളിച്ചിരുന്നു ഇനി തിന്നണം
ഞാൻ കുറെ നേരത്തെ പറഞ്ഞ് കാത്ത്ന്ന്കാണ്ട് അന്നൊന്നും കാണല്ലേ അപ്പൊ പിന്നെ ഞമ്മെ ഓരോന്നോരോന്നായി അങ്ങനെ ഞ്ഞ് അഥവാ ഞാൻ ഇരുന്നാല്
ങ്ങട്ട് പിന്നെ ഒന്ന് ഇര്ക്കാണെങ്കി പിന്നെ
ആഹ് അത് ശരിയാണ് ഇര്ന്നാ പിന്നെ ഇടുക്കാൻ മടി ഇർക്കും മട്യാണ് സത്യായിട്ട് ഞാൻ അങ്ങനെ ഞ്ഞ് അൻക്. ഒരിത് വേണ്ട വിചാരിച്ചിട്ട് എളുപ്പം നോക്ക അപ്പം അൻ്റത് ഇങ്ങട്ട് കാണാല്ല അപ്പൊ ഞാനണ്ട് പോയിതൊക്കെ എന്റേത് എളുപ്പം കഴിഞ്ഞതുകൊണ്ട് എളുപ്പംന്ന
ആഹ് ഒക്കെ കഴിഞ്ഞിട്ട് ഇര്ക്കാ നല്ലത് എന്നാ പിന്നെ അതോടെ കിടക്കൂലല്ലോ
ഇന്ന് ചോറ്റ്ക്കെന്തേ
പേര്ക്ക്ന്ന് കുമ്പളങ്ങ കറി അത്
മീൻ പൊരിച്ചതും അച്ചാറും.
അച്ചാറില്ല ചമ്മന്തി പപ്പടം പൊരിച്ചതും പയർ ഉപ്പേരി
കൂട്ടാൻ കൊറണ്ടല്ലോ ഇപ്പൊ
ഉം കൂട്ടൻ കുറേയുണ്ട്.
ആയിക്ക പിന്നെ എന്നിട്ട് മക്കളൊക്കെ പോയിക്കണുന്നു
ആഹ് എല്ലാരും പോയിരിക്കുന്നു
മേൾക് എന്തായി എന്തെങ്കിലും ആയാ റെഡി ആയാോ?
ആഹ് ആയിട്ടില്ല ഒന്നും
പഴതി
ആഹ ആഹ് പേരിലിരിക്കല്ലെന്നേ
ആ അപ്പോൾ എന്തോ ഒരു മൈനാംഗി കോഴ്സ ഒക്കെ പറഞ്ഞിന്ന
ആ അത് ക്ലാസിലൊക്കെ ചേർന്ന് ക്ലാസ് ഇതൊരെക്കും നോ വെറും റിലീസും കണ്ടിരിക്കണ പണിയ.
അതല്ല അതിന് പൈസ കൊടുത്ത് ചേർന്ന
ആഹ ത ക്ലാസ ക്ലാസ് ഇതാ വരുന്നണ്ട് ഒള് നോക്കൂല
ആ പെണ്ണ അങ്ങനെ വെറുതാ ആ പൈസ കൊണ്ടേ കളഞ്ഞു
ആ രണ്ട് മൂന്ന് ദിവസം നോക്കി ക്ലാസ് ഒരാഴ്ച വേണം ക്ലാസ്സ് നോക്കി
ഇനി അങ്ങനത്തെ മണ്ടത്തരത്തിൽ ഒന്നും ചെന്ന് ചാടരുത്
എന്നൻ പഠിച്ചു വരന്നു അയിന്റെ ഇടക്ക് ഇന്നെ അതെ ഒട്ടേച്ച് ഇതും കണ്ടിരിക്ക ഫോണും കണ്ടിരിക്ക എത്ര ക്ലാസാ പോകുന്നെന്ന് പ്പോന്ന് അറിയോ
ആ ഞാനെന്താ പറയാ ഓർക്ക്തേംമാതി ഒരു ഫ്രീ ക്ലാസ് ഞാൻ വിട്ടൊത്തീന്ന്
ആ അത് അയിന്റെടക്ക് ഇതി ചേർന്നേ ആ ഫ്രീ ക്ലാസ്സും ഉണ്ട് തീര് വീൽന്റെ
ആ അയിന്റെടക്ക് അയിന്റെടയ്ക്ക് പോയിങ്ങട്ട അങ്ങനാണോട്ട അങ്ങനെ ആയി പോയാണ് ചേർന്നു അത അപ്പ ഇണ്ടായത് അല്ല ഈ ഫ്രീ ക്ലാസ്സിൽ അതേ താ അതേ ഇത് വരുന്നുണ്ട് ഞാൻ പ്രതേകിച്ചു തെല്ലപ്പ അതൊക്കെ
അതന്നെയാ പറഞ്ഞത് അങ്ങനത്തെക്കെ ഫ്രീ ക്ലാസ്സില് ചേർന്ന നടക്കുള്ളൂ നല്ലത്
മ് അതേപോലെ ഞാൻ എറെ ഫ്രീ തയ്യൽ ക്ലാസ്സിൽ ചേർന്നീരുന്നു അത് കണ്ടൊണ്ട ഇരിക്ക ഫോൺ കേ അ ഫ്രീ ആയിട്ട് ഇരുന്നത് പൈസന്നും കൊടുക്ക അങ്ങനെ എത്രയോ വരുന്നുണ്ട് നദീയില്
പിന്നെന്താ പൈസ കൊടു പൈസ കൊടുത്ത് നമ്മള് ഒന്നും ചെയ്യരുത് അതൊക്കെ
ഉം ഇപ്പോളും നീ ഞാൻ . മൈസൂരിത്ത ചേരണ പറഞ്ഞ് ചേർന്നിട്ടിപ്പോ അത് നോക്കിയന്നല്ല നോക്കിയാ വേറെ ഇണ്ടനു അത് നോക്കൂല
ഉ അങ്ങനെ ഇനി അയക്കണ്ട ഇനി ആ ഭാഗം മെയിന്റയിൻ ചെയ്യാതിരുന്നാ മതി അങ്ങനെ പൈസൊക്കെ കൊടുത്ത്
ഇപ്പൊ സർട്ടിഫിക്കറ്റ്ണ് സർട്ടിഫിക്കറ്റ് കിട്ട കിട്ടാനായി തുടങ്ങിയേ ഓക്ക് ക്ലാസ് കണ്ടോണ്ട് ഇത് എഴുതി കൊടുത്തുടോയ്നോ.
വല്ല തയ്യൽ ക്ലാസ് ഒക്കെ പഠിച്ച് റെഡിയ ആണെങ്കിൽ അവനാന്റെ ഡ്രസ്സൊക്കെ പഠിച്ചാൻ പറ്റുകയാണെങ്കില് ഒരു കാര്യത്തിലേ.
ആഹ് ഇനിപ്പ തയ്യലിന്റെ ഫ്രീ ക്ലാസ് ഉണ്ടോന്ന് നോക്കട്ടെ ചെലപ്പോ ഉണ്ടാവാക്കാരം. എന്ന പിന്നെ ആ നോക്കല്ല വെറുതെ ഇവളും പോ
അതല്ലേ ഈ തയ്യൽ ക്ലാസ് ഇപ്പ നമ്മള് ഫ്രീ ക്ലാസൊക്കെ അല്ല എന്താണ് ഓൺലൈനിൽ കൂടെക്കെ പ കുറച്ചപ്പോ നമുക്ക് മനസ്സിലാവോ?
ആ അത് അതിനനുസരിച്ച് ശരിക്കും ഓല് കാട്ടി തരുന്നുണ്ടല്ലോ.
ക്കന്നു നേരിട്ട് കണ്ടിട്ടനെക്കെപ്പോളും തല തിരിഞ്ഞു കണ്ടാണ് എങ്ങനെയന്ന് മനസ്സിലാവില്ല
ഏഹ് അത് പേപ്പറില് വരച്ച് തര്ണ് തുണിമെ കാട്ടി തര്ണ്.
ആണോ.
ആഹ പഠി നല്ല രീ കാട്ടി തരുന്നോണ്ട് ക്ലാസ്സ്.
എന്ന ആ അയിന്റതൊന്ന് എനക്ക് വിട്ട് തരുവോണ്ടിട്ടോ.
ആ ആയിക്കോട്ടേ അനക്ക് ഫീസ് കൊടുത്ത് പഠിച്ച എങ്ങനെയുണ്ട് അതേ മാതിരി നമ്മള് ആര് ആര്യ വർക്ക് എങ്ങാണ്ട് വർക്കുകളുണ്ട് കഴുത്ത് കഴു
എന്നായിക്കോട്ടെട്ടോ
ആയിക്കോട്ടെന്നാ ശെരി ഓക്കെ ഞാനേ നിർത്തട്ടെ.